ക്ക്ണില്ലേ
ഹലോ
ആഹ് കേക്ക്ണില്ലേ
ആ ഇപ്പൊ കേൾക്കിണ്ടേ എന്തേ ആവോ ചെലേപ്പൊ ഇത് മഴക്കാർ മൂടിയിട്ടെയ്ക്കാരേ
ആഹ് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ അവിടെ
ആഹ് ഈ മഴ മൂടിയോണ്ടയ്ക്കാരംന്ന്
ആഹ് ആഹ് പൊതുവെ ചെല സമയം ആ ചെലോട്ത്ത് ചെല സിമ്മിന് റേഞ്ച്ണ്ടാവൂലല്ലോ
ആ റേഞ്ച്ണ്ട് ഫുൾഫുൾ ന്റെ എയർടെലാണ് സിം റേഞ്ച് ഒക്കെ ഉണ്ട്
ഏ എന്താ ഇനി കൊറെ നേരം ഒറങ്ങോ കുട്ടി
ഇപ്പം എണീച്ചു
എണീച്ചോ അതാ
ച നമ്മള് ചാറ്റെയ്യണേന്റെടെയില് ണീച്ചു യിന് ഒന്നും തിന്നണ്ട ഒരു വള്ളോ എന്തേ കൊടുത്ത അത് കുടിച്ചണ്ടേ അതൊന്നും തിന്നണില്ല
ച്ചിട്ട് തൊള്ളൊക്കെ കയിച്ചിണ് ണ്ടാവേ വായൊക്കെ
ക്കരെ എന്ന ഇത് തിന്നാണേ ഞമ്മക്കൊരു സമാധാനാ
സമാധാന മറ്റേ ഈ കു കുട്ടിയാള് ഇത് തിന്നുല്ല ഇങ്ങനെ ചിത്താന്തം കാട്ടി നടന്ന ഓയ് നമ്മക്കൊരു പണി ഒരുങ്ങും ചെയ്യില ഓലെങ്ങനെ ഇട്ത്ത് നടക്കണ്ടേ
ആഹ് കയ്യിങ്ങട് കടഞ്ഞിട്ട്ക്കൂല ഒരു പണിക്ക് ഇപ്പൊ ഒറങ്ങിയെടേല് വേ ഇട്ക്കട്ടെ വിചരിച്ചു എവടെ അതൊക്കെ താ പറയുമ്പത്തിനും ണീച്ചു വന്നു
പിന്നൊന്നാമത് മൂക്കും അടഞ്ഞിട്ടുണ്ടാകും ജൽ
ആഹ് ആണ് ജലദോഷം ആഹ് ആഹ് ആഹ് അതന്നെയാണ്
ആഹ്
വെള്ളം
ഇന്നിട്ട് മെരുന്നൊക്കെ കൊടുതീനില്ലേ
ആ മെരുന്നൊക്കെ കൊടുത്തെയ് അതൊക്കെ കൊറ അത് കുടിച്ചാൻ ഭയങ്കര ആ ഫസ്റ്റ്ത്തെ ഉക്കിലൊക്കെ കൊറച്ചീസം നല്ലോണം കുടിച്ചീനി ട്ടോ ഇപ്പൊ എന്ത കൊറേ പതിനജിസം ആയില്ലേ
ആഹ് മെര്ന്ന്ങ്ങനെ കുടിച്ചുമ്പോ കുട്ട്യേക്കുംതന്നെ മടുപ്പല്ലേകാരം ഇങ്ങനെ മെരു ന്നിങ്ങനെ കുടിച്ചല്ലേ ഉം
അത് മടിയാണ് ഗുളിക കുടിച്ച് കുടിച്ച് കുടിച്ച് മടുത്ത്ക്ക്ണ് പാരസെറ്റമോൾ ഒരു പ്പി രണ്ടുപ്പിന്നല്ല ഇന്നലെ കുടിച്ചതേ
ആഹ് കഞ്ഞി എന്തേ പൊതുവേ എന്താ കൊടുക്കല് കഞ്ഞിയോ
കഞ്ഞീം ചോറും വല്ലാതെ ഇനിപ്പോ പനീന്റെ മുന്നേ തിന്നല് കൊറവാ മുട്ടായി ചട്ടായി ഒക്കെആണെങ്കി നല്ലോ തിന്നും അയിന് നല്ല
ട്ടിയാക്ക് പൊതുവേ ഫുഡിനോട് താല്
അല്ല അത്ങ്ങട് കിട്ടണം ഇഞ്ഞി വാപ്പ പണി കയിഞ് വരുമ്പോ വണ്ടിമ്മക്ക് ആദ്യം അതാ കിട്ടിയണ്ടേത്
മുട്ടായി ഉം അങ്ങനെ മുട്ടായി തിന്ന്ണോര് ഇങ്ങനെ കാത്ത്ക്കല്ലോ അപ്പൊ കാത്ത്ക്കുമ്പോ നമ്മ കൊണ്ടുന്നട്ട ങ്കിലും ഓലെ മുഖം കാണണ്ടെ
ആഹ് അത് കാണണ്ടേ
അതാണെ അപ്പൊ പിന്നെ ഓലങ്ങനെ കൊണ്ടന്നൊടുക്കും ചിയ്യും
ആ മുഖം കാണണ്ടെ വിചാരിച്ചാങ്ങാണ്ട് കൊടുന്നൊടുക്കും കൊണ്ടരാതെ വരാൻ ല്ലോ എന്തിനാ ഓലെ പറീണത് നമ്മളന്നെ കുട്ടിയാള് ഓ
നമ്മളും അങ്ങനെ തന്നെണ് നമ്മൾ ഇങ്ങനെ വരുമ്പോ എന്തേലൊക്കെ പ്രതീക്ഷിച്ചിരിക്കല്ലേക്കാരം
ആഹ്
മ
നമ്മളും അങ്ങനെതന്നെയാണ് എവുടുകേലൊന്ന് പോയ കുട്ടിയാക്കില്ലാതൊന്നും നമ്മ
ഞമ്മക്ക് വരുമ്പോ ഗതിയേടല്ലെ അതാണ് ഓല ഓലന്നെ പ്രതീക്ഷിച്ച് എന്തേലും കൊ ണ്ടരോല്ലോ ഒരു പ്രദീക്ഷിലേകാരം ഓലെന്നെ ഇരിക്ക്‌ണത് കാത്ത്ക്കല്ലേ അപ്പൊ പിന്നെ ഓല്കോര് എടങ്ങേറാണ്
ഉം
ഇന്നിട്ട് ഓല് എപ്പള ഇഞി സ്കൂള്ട്ടേര നാലർക്കോ
ആഹ് ന്നാ ഒരാള് മൂന്നര മുക്കാലാവുമ്പതിന് എത്തും മറ്റോലൊക്ക നാലര ഒന്നാം ക്ലാസ്സിത്തോൻ നേർതെത്തും മറ്റോല് നാലേമുക്കാലാവും
നാലെ മുക്കാല് ആഹ് പിന്നെ വന്ന് ട്യൂഷൻ എന്തിനേലും പോണുണ്ടോ
ഏഹ്
ട്യൂഷന് എന്തിനേലു പോണ്
ഇല്ലെ വല്യോള് ഇഞി അട്ത്തൊല്ലം പത്ത്ക്കാണ് അപ്പഞി എന്താ കാട്ട്ണെ അറീല മദ്രസുണ്ട് ഇവിടെ പ്ലസ്ടു വരേ മദ്ര
മദ്രസണ്ട് അപ മദ്രസ്ക്കും പറഞ്ഞയക്കാത്ക്കാൻ പറ്റൂലലൊ
മദ്രസ്കും പറഞ്ഞയക്കാതക്കാൻ പറ്റൂലലൊ മദ്രസൊഴിവാകി സ് കൂൾക്ക് പഠിച്ച ഉസ്താദുമാർക്ക് ഇഷ്ടോല്ല നമുക്കും തന്നെ പോണൊട്ത്തോളം പൊയ്ക്കോട്ടെ ഉ
പിന്നെ നാ ഇബല് ഇബല് നാലരാവുമ്പക്കെത്തും
ആഹ്
പത്തൊ പത്തണിക്ക് ഒമ്പതര ആവുമ്പക്ക് ഇവ്ടന്ന് പോവും ചിയ്യും പിന്നെ നാലണിക്ക് വിട്ടാല് നാലര ആവുമ്പക്കെത്തും പിന്നെ രാവിലെ ഇതന്നെല്ലേ രാവിലെ ഏഴ് മണിയാവുമ്പൊ മദ്രസ് ഒരു തല ഇസ്കൂ അത് കഴിഞ്ഞാണ്ട് പിന്നെ സ്കൂൾക്ക് കുട്ടീൾക്കൊരു റസ്റ്റില്ലലൊ
ഏഹ് കുട്ടീൾക്കൊരു റസ്റ്റില്ല ശനി. ശനി ഞായറു ഇണ്ടായ ഞമ്മക്ക് ഇന്നും കൂടി ഇണ്ടായെങ്കി വിചാരിച്ചും
ആഹ് അതാണ് ഓലെ വികൃതി ഇതും കാട്ടല് കണ്ട കഴിഞ്ഞ ഇന്നും സ്കൂള് ഇണ്ടായാ മതീനോന്നും
ആഹ് അടങ്ങി ഇർക്കൂല ഫോണിനൊരൊഴിവില്ല
ഫോൺനൊഴിവിനല്ല ഇണ്ടാവ അയിന് തല്ലേകാരം ഫോണെരോ ഫോണെരോ ക്ക് ഫോണൊട്ത്തിലെ താത്താക്ക് ഫോണൊട്ത്തിലെ ഇച്ച് ഫോണ് വേണ അല്ലെങ്കി ഓൻ ചോറൊഴിച്ചപ്പൊ ഫോണ് ഓന് കൊടുത്തലൊ അപ്പ ഇച്ച് ചോറൊഴിച്ച് തന്നിലാ അതന്നെ
വന്ന് വല്യോള ചീത്ത പർഞ ഓന്റട്ത്തേന് കൊറ്ച്ചേരം മറ്റോന്റട്ത്തേനു കൊറ് അപ്പൊ അന്റടുത്ത് ഞാ ഇങ്ങള് ഇന്റെട്ത്തേ കാണൊള്ളു ഓന്റട്ത്ത് ഇങ്ങള് കാണൂല
അതന്നെ ഓല്ക്കു കൊടുക്കുമ്പൊ പ്രശ്നല്ല ഇച്ച് തരുമ്പള പ്രശ്നൊള്ളു ഇതൊക്കെ തന്നെ പരാതി ഓലതൻ തീരൂല ഫോണിനാണ് ഓല്ട പരാതി
ഫോണ് ഓരോത്തര് ഓരോ കണ്ടട്ത്ത് അങ്ങന കീസീലിട്ട് നടന്നാളി പറിയ്
ആഹ് അല്ല ഇത് നമ്മക്ക് എന്തിനേലു നോക്കുമ്പൊ തുള്ളി ചാർജ് ഇണ്ടാവുല അയില് നെറ്റും ഇണ്ടാവൂല അതാണ് ഇന്നിട്ട് പിന്നെ ഓല നോട്ടൊ
ആഹ് ഓരോ ഗെയിംമക്കട് കയറ്റി വിടും
അതെന്നെ ഗെയിമെന്നെ വാ ത് വേറെ ഒന്നു അല്ല ഒര് ഗെയിമ് ശിൻജാരി അർഞ്ങ്ങാണ്ട് ഇണ്ടാവു ഓൽക് ആൺകുട്ട്യാക്ക് പിന്നെ അങ്ങനെ ഇതൊക്കെ പിരാന്തല്ലെ ആഹ് ഒരു ഗെയിമ് കയറ്റ
കണ്ട് കാണ്ട് പിന്നെ നെറ്റും കഴിഞ്ഞു അഹ് ടൗൺലോടാക്ക്യ വേ നെ
നെറ്റ് കയ്യൊ അ ഇവിടെ പിന്നെ വൈഫൈ ഇണ്ടായതോണ്ട് പിന്നെ അങ്ങനൊര് സമാധാനംട്ടൊ നെറ്റ് എത്ര ഉപയോഗിച്ച പിന്നെ പേടിച്ചാല്ലലൊ അവ ആഹ് ഇണ്ട് അവ പിന്നെ അയ്മെ പോവുമ്പൊ നമക്ക് നെറ്റ് പോണ ഒരു പേടില്ല വീട്ടിന്റെ അയ്മണിന്റെ പോവുമ്പൊ നമ്മള് ഇവിടുന്ന് ഇങ്ങന ഉപയോഗ നമക്ക് വീട്ടി പോയികഴിഞ്ഞ കത്തിയേടാണ് നമക്ക് തെകയൂല നെറ്റ് ആണ്
വൈകുംനേരത്തിന് സ്പെഷ്യൽ കടിയെക്കണ്ടാക്കൊ
ഇപൊ സ്കൂൾട്ട് വന്നാ വേഗം ചോറ് കൊടുക്കു ഓല്ക്ക് രണ്ടാക്കും
ഏഹ് അങ്ങനെ ഇവിടന്നാ ചോറൊന്നൂല്ല വല്യോള് പിന്നെ തിന്നും മദറസ്കോവാണ്ടലൊ വിജാർച്ചിക്കാണ്ടെ അവൾക്ക് രാത്രിയാ മദ്രസ് ഇപ്പളേ അപ്പൊ അപ്പൊ ആഹ് പണ്ട് ഞമ്മളൊക്കെ മദ്ര സ്കൂള ചോറെനി ഇപ്പൊത്ത കുട്ടി കളി ഇപ്പോ ഒന്നുംല്ലെങ്കിലിൽ ആൾക്കാർക്കും കുപ്പി തരായാൻ പോകും
ആഹ് അവര് രാത്രി മദ്രസ ആകുമ്പോ എങ്ങനെ എഴതാന് സ്കൂൾതൊക്കെ എഴുതാനും കഴ്യാ
ആഹ് അതെ ചെപ്പോ അപ്പൊ വന്നിട്ട് ചെപ്പോ നേരണ്ടെങ്കിൽ ഇതും അല്ലേ ർക്ക പിരാന്തി ഇല്ലെങ്കിൽ എഴുതും അല്ലെങ്ക നേർത്ത നീച് എയ്തും ഒക്കെ കണക്ക് തന്നെയാണ് ഈ മ രാവിലെ എണിറ്റു എട്ടര ആകുമ്പോൾ സ്കൂൾക് പോക നാലണി നാലേ മുക്കാലായി എത്തിയാൽ ചായകുടിച്ച് കഴിയുമ്പോത്തിന് അഞ്ചര അഞ്ചേ മുക്കാലായ മദ്രസക്കും ഒരുങ്ങിപ്പോ ആറ കാലിൻ മദ്രസ തുടങ്ങും എട്ടേ മുക്കാലിൻ മദ്രസ വിടും ഒമ്പതേ കാലാവും മ്പടെത്തണമെങ്കിൽ
എത്തുമ്പൊ അതിനുംവേണ്ടി രാവിലെ മദർസ ആണെങ്കില ഇന്നാ പിന്നെ സുഖണ് പിന്നെ രാത്രി ഓലിക്ക് എഴുതാനും പഠിച്ചാനും നിൽക്ക
ആഹ് നിക്കാം പക്ഷെ എവിടെക്കെപാട പ്ലസ ടു വരെ ഉണ്ടായോണ്ടേ
ആഹ് കുറെ കുട്ടികളണ്ടാകുമ്പോ സ്ഥലവും വേണ്ടേ
ഒമ്പതും പത്തും പ്ലസ് വണ്ണും പ്ലസ് ടു രസുബഹിക്കു ആറ മണിക്ക് ഒന്നു മുതൽ നാൽവരെ ഏയരക്ക് ഏയകാലിന് ഓലെ വിട്ട് പിന്നെപ്പം സ്കൂളല്ലേ
അതാണ് പിന്നെ രാത്രിയക്കര മറ്റോൽക്കോ
ആഹ് അല്ലെ പിന്ന അങ്ങനെ പ്ലസ്ടു വരെ ഉസ്താദുമാരും വേണ്ടതിന്
അതാണേ ഉസ്തമാരും വേണ്ട അയ്നൊക്കെ ആ ഓൽക്ക് ഈ ശമ്പളം കൊടുത്താ മുതലാവുവോ
അതിനോൽക്ക് ശമ്പളം കൊടുത്താൽ മുതലാവുമോ പിന്നെ പ്പൊ രാത്രിയാണ് മദ്രസ് ഇപ്പോ ചേലോടത് കൂടി ഒന്ന് രാത്രി മദ്രസ ഇല്ല
ഇല്ല ഇവിടെ കൊണ്ടായിന ഇവിടെക്ക ഒഴിവാക്കി
ആഹ് ഞങ്ങളവിടെ വന്നക്കെ ഒഴിവാക്കി ഓരോ പ്രശ്നം കൊണ്ട് അവിടെയൊക്കെ ഒഴവാക്കി
ഓ ഓരോ പ്രശ്നം കൊണ്ട് അങ്ങനെ ഒഴിവാക്കിയതാണ് എവിടെലും ഒന്നും ഉണ്ടാക്കിയാൽ മതിയല്ലോ എല്ലാരും ബാധിച്ചാന്
അഹ് ശരിയാണ്
അത അപ്പ പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലാർഞ്ക്കാണ്ട് ഒക്കെ സുബഹി രാത്രിയള്ള മദ്രസകളൊക്കെ സുബഹിക്കാക്കി
ആഹ്
അല്ല ഒരു കണക്കി അ തന്നെ സുഖട്ടം ഒരു രാത്രിയാവുമ്പോ പേടിയാണ് ഇവിടെക്കെ പള്ളിത്തടുന്റെ അടുത്താ മദ്രസ് അയിക്കൂടെ ഒക്കെ കുട്ടികൾക്ക ഇങ്ങനെ പോരുമ്പോ പേടിയാണ്
ഉം
അപ്പൊ പിന്നെ രാത്രിേന ഒരു കണക്കിന്
വരുമ്പോ കാലുമകൂടി ഒക്കെ ബൾബുണ്ട്നിപ്പൊ അതൊക്കെ പോയിക്കണ് ചെലോടത്തൊക്കെ
ആഹ് ആഹ്
അപ്പഞ് രാത്രി മയക്കകുമ്പോ അഞ്ചരക്ക് വന്നാ പോകണ കാണുന്ന നിവർത്തില്ല ഞാൻ കുട്ടാളെ മുസഹബും കൊണ്ട് പറഞ്ഞേക്കുക
അതാണ് അത് എന്തായാലും പ്പ അത് ഒഴിവാൻ പറ്റൂല്ലല്ലോ അതും പഠിച്ചേണ്ടത് തന്നെ അല്ലേ
ആന്നെ അതും പടിച്ചണ്ടത് തന്നെയല്ലേ
ആഹ് അതല്ലേ ഇപ്പ എന്നൊക്കെ ഉണ്ടാവുള്ളു. മരണം വരെ. മരിച്ചാലും വേണ്ടത്പ്പതല്ലേ?
ആഹ് ന്നേ അതല്ലേ വേണ്ടിയത്?
അതാണ് പിന്നെ അത് എന്തായാലും എത്ര എത്ര ഡിഗ്രി എടുത്ത് കഴിഞ്ഞാലും ഇതും നിർബന്ധാണല്ലോ ഒപ്പം.
ആഹ്
എന്തായാലും കൊയപ്പങ്ങളൊന്നും ഇല്ലാ കേട്ടേ
അതന്നെ അതന്നേള്ളു. അങ്ങനങ്ങട് പോയി പോയിട്ടെ പ്ലസ് ടുവരെ അങ്ങട് കഴിഞ്ഞു പോരട്ടെ
അതെ ഇപ്പ കുട്ട്യാൾ സ്കൂൾക്ക് പോയി കഴിഞ്ഞാലും ഞമുക്ക് പേട്യാണേ. ഇവറ്റകൾ സ്കൂൾ ക്കാണോ പോണത് എന്താ ഒന്നുപ്പാദ്യത്തെ മാരിയൊന്നും അല്ലല്ലോ. ഇപ്പോ
ഇപ്പോ അങ്ങനെയൊന്നല്ലല്ലോ
അതാണേ ഇപ്പോ ഓരോ ഞമ്മള് സ്റ്റാൻഡ് കൂടെ ഒക്കെ പോകുമ്പോളേക്കാര ഓരോ കുട്ടികളും ചെറുക്കന്മാരും. ഞമ്മക്ക് കാണുമ്പ ന്നെ ഞമ്മക്ക് അതാണേ.
ഉം ഓര്ക്കൊന്നും ഇപ്പോ നിയന്ത്രണം ഇല്ല
ഇല്ലേ ഞമ്മള് മാരി ഇപ്പോ ആഹ് അപ്പ ഈ ഞങ്ങ് ഞങ്ങ ഞാൻ പഠിച്ചപ്പോ ഇഞ്ജെ തൊണക്കാരത്തിണ്ടായിനു ഓളും. ഇതിയമാർക്ക് ഡിഗ്രി ഒക്ക പഠിച്ചപ്പോ വീട്ടിന്ന് എന്താ യൂണിഫോമ് മ എറങ്ങും എന്നിട്ട് ഫർദട്ട്ങ്ങാണ്ട് ഫർദ്ദ ബാഗിലുണ്ടാകും. ഇന്നിട്ട് പിന്നെ എവിടെ എന്താ ഇങ്ങനെ. സ്കൂൾക്കെറങ്ങി അങ്ങട് പോയിങ്ങാണ്ട് പിന്നെ അവിടുന്ന് ബാത്റൂമില് പോയിങ്ങാണ്ട് ഫർദ്ദ മേലക്കൂടും. ന്നട്ട് ആണ് ഓലോപ്പം പോവുക. അതാണേ അതാണ് ഞമ്മൾ ഒന്നുംപ്പോ കാണണില്ലല്ലോ
ഉം പേട്യന്ന്യാണതൊക്കെ
എങ്ങനെ?
പേട്യാണ് ആണ് പറയാ
അതാണ് പേട്യാണേ നമുക്കും സ്കൂൾക്ക് പോണണ്ട്. ഞമ്മള് വിശ്വസിച്ച് പറഞ്ഞാക്കും. പിന്നെ കുട്ട്യോളാ ഓരോന്ന് കാട്ടുമ്പളാണേ നമുക്ക് പേടി മീ വേ ഇണ്ടാവാ. ഓരോരുത്തര് പറയുമ്പോ പ്പളല്ലേ നമ്മളിത് അറിയണള്ളൂ. നാല് മണിയാവുമ്പക്കോല് തിരിച്ച് സ്കൂൾ വേഷത്തില് പെരിക്കും എത്തും.
ആഹ് അങ്ങൻതന്നെയാണ്.
അതാണേ. എന്നിട്ട് വല്ല്യേ ഇപ്പ ചോറിന് വര്വോ ഇഞ്ഞി രാ ഉച്ചക്ക്.
ആഹ് അണ്ടേ ഉപ്പ പള്ളിക്കൊയിക്കണ്. ഉപ്പ വരും
ഏഹ്
ഹസ്ബൻഡറ് പിന്നെ മൂന്നാ നാല് നാലണീ ആവും
നാലണ്യോ എന്താ പണി?
പണ്ഡാരിയാണേ.
ആഹ് അയ പയ ഫുഡൊക്കെ കിട്ടുവല്ലോ.
ആഹ് ഫുഡ് കൊണ്ട് രൊന്നില്ല ഹോട്ടലിലല്ലേ? അതുകൊണ്ട് ഒന്നും കൊണ്ട് രൊന്നുല്ല. ഫുഡ് അങ്ങനെ കൊണ്ട് രോന്ന്ല്ല. എല്ലാവടെ വെച്ച്ട്ടാണ് പോരാ.
ആഹ് ആഹ്
അതാ കൂലിപ്പണ്യാണ്.
ആഹ് ആഹ് ആഹ് ഞാന് ഈ നമ്മള് ഈ കല്യാണം വെ പ്പിന് പോവൂല്ലേ? ഞാനങ്ങനെയാണ് കരുതിയേ. ആഹ് അങ്ങനെ ആവുമ്പോ പൊതുവെ നമ്മക്ക്
അങ്ങനെ ആമ്പോ ഏഹ് ഇവര് കല്യാണവീട്ടിലും ഓഡിറ്റോറിയത്തിക്കും ഒക്കെ പോണോരന്നെയാണ്. ഞായറാ ച്ചക്കെണ്ടെങ്കില് പോണോലന്നെയാണ്.
പോണ് ഇണ്ടാകും.
ഉം
അപ്പൊ പെര്ന്നാക്കൊന്നും പേട്ച്ചണ്ട ഫുഡൊക്കെ ഇണ്ടാക്കാന് അയ്മ
ആഹ് ആഹ് എല്ലത്തിനും കൂടി തെരും ഫുഡ് ഇണ്ടാക്കാനുതിനൊക്കെ കൂടും ഓല് വെക്കും ഞമ്മളെയേക്ക് നമ്മക്ക്ണ്ടാവും ഒപ്പ കൊറേ കൂ
ആഹ് നമ്മക്ക് ആഹ് ഓല് വെ വെക്കല് ഓലേക്കാരം അമ്മക്ക് അയ്ന്റെ അഹ് വെക്കാന് അയ്ക്ക്ള്ളെ ഫുള്ള് യമ്മക്ക്ള്ളതെയ്ക്കാരം
അയ്ക്ക് വെക്കാൻ ഫുള്ള്ണ്ട് അയ്ന് അഹ് നെരത്ത്ണതാണ്ട് ക്ലീനാക്കി കൊടുക്കണ്ടേ ച്ചും പിന്നെ അങ്ങനെ നന്നാക്കി പെരുന്നാള് വെരേ പണി ഇണ്ടാവ അപ്പൊ നല്ല ക്ലനിങ്ങുണ്ടാവും അപ്പൊ അതെവ്ടെ ഇതെവ്ടെ ചോയ്ച്ച ഒക്കെ ഇട്ത്തൊട്ക്കാനും മാണം
അതണെയ് ഒപ്പ ക്ക് അയ്ലാറെ സുഖം നമ്മ്ള് വെക്ക. ഓൽക്ക് അതെവ്ടെ ഇതവ്ടെ ന്ന്ണ്ടോ ഓൽക്ക് കയ്യീക്കാണ്ട് ഇട്ത്തൊട്ക്കണം ന്നാ ഞമ്മക്ക് വേറെ പണിമെക്ക് തിരിയാനും പറ്റോ അതുംല്ല.
ആഹ് ക്കവാണം അയ്ന് വെച്ചതറിയേണെങ്കി നമ്മളെന്നെ വാണേണും
വാണേയ്നി അല്ലാതെപ്പൊ ഓൽക്ക് എപ്പളേലും ഇതാക്ക്ണതല്ലേ. എല്ലാ ഫുഡ്ഡും ഇണ്ടാക്കെയ്ക്കാരംല്ലേ മന്തി ഒക്കെ ഇണ്ടാക്കെയ്ക്കാരം ല്ലേ
ഏഹ് മന്തി ബിരിയാണി നാടൻ ഭക്ഷണത്തിന്റെ ആളാണ് ഹോട്ടൽല്.
സദ്യിം കാര്യ
സദ്യ ആഹ് അങ്ങനെ അല്ലെ എല്ലാ പച്ചക്കറിന്റിം പച്ചക്കറി നെയ്ച്ചോറ് ബിരിയാണിക്കെ അങ്ങനെ
ആഹ് ആഹ്
പിന്നെ
അപ്പൊ എന്നും ഇണ്ടാവൊ ഒരൊഴ് വ് ഇണ്ടാവൂലേക്കാരംല്ലേ ഞറാഴ്ച ഒക്കെ ഇണ്ടാവോലോല്ലേ
ഞറാഴ്ചെക്കെ ഇണ്ടാവും.
പിന്നെ ന്നാ ആയ്ക്കോട്ടെ ന്നാ ശെരി.
ആഹ് ആയ്ക്കോട്ടെ.
ആഹ്